ഹലോ കേക്കുന്നുണ്ടോ?
ഓഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തുവായിരുന്നു ഒറക്കവായിരുന്നൊ?
ഓഹ്
ഏഹ്
റക്കായിരുന്നു ഒറക്കായിരുന്നു
ആഹ് ഞാനും ഭയങ്കര ഒറക്കവായിരുന്നു ഉച്ച ഉച്ചയൂണ് കഴിഞ്ഞ അപ്പഴ്ത്തേക്ക് നല്ല ഒറക്കംവന്ന് അങ്ങനെ കെടന്ന് ഒറങ്ങി
ഞങ്ങൾക്ക് ഇവിടെ ഉച്ച ഉച്ച സദ്യ കഴിഞ പ്പഴേ ഭയങ്കര ഇറക്ക ക്ഷീണം
ആഹ് സദ്യക്കെ ആയിരുന്നോ ഇന്നലെ ഇന്ന്
സദ്യയേര്ന്നു വീട്ടില് സദ്യണ്ടാക്കിയതാ വെർതെ
വീട്ടില് സദ്യ ക്കെ ഉണ്ടാക്കും അല്ലേ?
ഉം
ഉം നാളെ ഞങ്ങളൊരു ബിരിയാണി വെക്കാന്നുള്ള പ്ലാനിലാ പക്ഷെ എങ്ങനാ വെക്കണ്ടെന്നറിയത്തില്ല നമ്മുക്കറിയാവോ?
ആഹ് ണ്ടാക്കാനറിയാം
ആഹ് ഇതിന് മുമ്പെന്തോ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ
ആഹ് നെറ്റില് നോക്കിയാണ് ഞാനിണ്ടാക്കാറ്
ആണോ ആഹ്എന്റെ എന്റെ ഭാര്യ അതെ കണക്ക്തന്നെ നെറ്റില് നോക്കിയാണ് ഓരോന്നുണ്ടാക്കിത്തരുന്നത്
ആഹ് അ
പക്ഷെ നന്നാവൂല്ല ചെലപ്പം കൊളവായി പോവും
ഉം അത് വെള്ളം പാകത്തിന് വെച്ചാ മതി അരീ ടെ പാകത്തി ത്തിന് വെള്ളോം വെച്ചാ മതി അപ്പൊ പിന്നെ കൊഴപ്പല്ല പോയോ
ള്ളം വെച്ചിട്ട് അയ്ല് മുക്കാലും അരിയെടുത്തിടും
എന്താ?
വെള്ളം കൂടുതൽ വെച്ചിട്ടെ
ന്നേ
അരിയെടുത്ത് കഴിയാനാത്തി ടും
അങ്ങനെയൊക്കെര്ത് അരി എത്രേണോ അതിനനുസരിച്ച് വെക്കണം വെള്ളം അല്ലെന്നുണ്ടെങ്കില് കൊഴഞ്ഞ് പോകും
ആഹ് അത് ഞാൻ അവളോടാം പറഞ്ഞ് ങ്ങനെ അവര് പറഞ്ഞ് യൂട്യൂബിനകതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടത് അങ്ങനായതുകൊണ്ട് അങ്ങന വെച്ചെന്ന്
അത് വെള്ളം വെച്ച് അവര് ചോറ് ആയിക്കഴിഞ്ഞയ്യുമ്പോ ഊറ്റി ഊറ്റണതല്ലേ
ആഹ് അതായിരിക്കും ചെലപ്പോ അവള് കണ്ടെ അല്ലാതെ അല്ലാതെ വെള്ളം അല്ലാതെ വെള്ളം അതിനകത്തന്നെ നിന്ന്തന്നെ വറ്റണം ല്ലേ
ആഹ് അത് അയ്ല് തന്നെ നിന്ന് വറ്റി ഇതാക്കി എടുക്കണം എന്നാലല്ലേ നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ആ ടേസ്റ്റ്ണ്ടാവുള്ളൂ
എങ്ങനാ നെയ്ച്ചോറുണ്ടാക്കുന്നെ ഒന്ന് പറഞ്ഞെ
ആഹ് ആഹ് അത് ഞാൻ ബിന്നെ പർഞ്ഞാ പോരെ?
ആഹ് അല്ലല്ല ഇപ്പം പറഞ്ഞോ കൊഴപ്പല്ല.
അഹ്.
എങ്ങനെ ഉണ്ടാക്കിയ അറിയാല്ലോ.
അത് വേറൊന്നുഅല്ല നമ്മള് എന്തെന്നാ ഇപ്പത്ര അരിയ എത്ര എണ്ണം എടുക്കണേ അതനുസരിച്ച് വെള്ളം എടുക്ക അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കി ഒന്നര ഗ്ലാസ് വെള്ളം.
ഒന്നര ഗ്ലാസ് വെള്ളോ ആഹ്.
ആ ഒന്നര ക്ലാസ് വെള്ളോടുക്കാ ഇന്നിട്ട് ആഹ്. പാത്ര അടുപ്പത്ത് വെക്കാ അതിലേക്ക്. ആഹ് എന്താ നെയ്യ് ആറ് കെ ജി കട്ടയില്ലേ. നെയ്യല്ല അല്ലാതെ ആറ് കെ ജി കിട്ടും. അത് കൊറച്ച് ഇടാ. അത് അതൊന്ന് ഉരുക്കി കഴിഞ് കഴിയുമ്പോ അതിലേക്ക് സ്പൈസസ് ഇടാ അതായത് പൊടി. പൊടിക്കാത്ത ഇതില്ലേ ഉം. എന്താ പറയാ ഗ്ര ആഹ് ഗ്രാമ്പു ആഹ്. ആഹ് അതന്നെ അത് തോനയിടരുത് ഒരു. കണക്ണ്ട് ഒര് രണ്ടെണ്ണം ഒരെണ്ണം ആഹ് നാലെണ്ണം അങ്ങനെ ആഹ് ഒരു ഇതില് ഇട്ടാ മതി. അതിലൊരു എലയുണ്ടാവോലോ മസാലെടെ.
ആഹ് വയ വയനേലോ.
ആഹ് ആ എലേം വിടാ അങ്ങനെന്നിട്ട് അതൊന്ന് മൂപ്പിച്ച് ഒന്ന് മു ഇത കളറും മാറി വന്നീടുമ്പഅതിലേക്ക്. അരി എത്രേ എടുത്ത് അരി ഇപ്പോ ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കി അര ഒന്നര ഗ്ലാസ്. വെള്ള അയിലേക്ക് ഒഴിക്ക.
ആഹ്.
ഒഴിച്ച് ഉപ്പുട്ട് പിന്നെ അതില് നിങ്ങൾക്ക് എന്തെന്നാ പച്ചക്കറില്ലേ ക്യാരറ്റ്. ആഹ് അത് ക്രയിന്റീതത് ഇടണെങ്കില്. അത് ഗ്രൈൻഡ് ഇടണെങ്കി അങ്ങനെ ഗ്രൈൻടീത് അയിലേക്ക് ഇട്ടേക്കാം ബീൻസ് അങ്ങനത്തെ. റ്റിട്ട് അതി ക്യാരറ്റ് ഗ്രേറ്റയ്തിട്ടണങ്കി അങ്ങനെ ഇടാം അത് ക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് എന്താ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പ അയിലേക്ക് ഇട്ട്ഉ ഇപൂട്ട് പാവത്തിന് ഉപ്പൂട്ട് തളച് നന്നായിട്ട് തളച്ചഴിയുമ്പോ ഈ അരിഇടണം. അരി അരിയിട്ട് എടക്കടക്ക്ങ്ങനെ നോക്കണം അത് ആഹ്. വെള്ളം വറ്റുന്നുണ്ടോ അങ്ങനെ എളക്കി നോക്കണം.
ആഹ് ആഹ് ആഹ്.
ഇട്ട് നോക്കി അത് വെറ്റാറായി കഴിഞ്ഞഞ്യുമ്പോ ആഹ്. വറ്റണ ആഹ് ഇത്. എത്തുമ്പൾക്കും നമ്മളെടുത്ത് മാറ്റണംന്ന് ന്ന്വെച്ചാൽ പറ്റി അടി പിടിക്കരുത് അതേ രീതീല്. വെള്ളം മൊത്തം തീർന്ന്ന്നറിയുമ്പോ എടുത്ത് മാറ്റാ.
എടുത്ത് മാറ്റി വെക്ക.
ഇന്നിട്ട് വേറെ ചീനച്ചട്ടില് വെളിച്ചെണ്ണേലോ അല്ലെങ്കി നെയ്യിലോ ഇത്തിരി സവാള വഴറ്റിട് ക്ക് അത് ബ്രൗൺ കളറാവുമ്പോ അതെടുത്ത് മാറ്റണം ആഹ് സയിം. ആഹ് ഇതില് തന്നെ ഇത്തിരി കശു വണ്ടിയും മുന്തിരിയും വഴറ്റി അതും മാറ്റി വെക്കാം. ലാസ്റ്റ് ഈ നെയ്ച്ചോറിന്റെ ആയാലും ബിരിയാണിടെ ആയാലും മുകളിലേക്ക് ആവില്ല.
നമ്മള് ഈ വറർത്തെടുക്കണ്ടേ?
അത് നെയില്ടുക്കെണങ്കി അങ്ങനെ എടുക്ക അല്ലെങ്കി വെളിച്ചെണ്ണേല് എടുക്കണെങ്കി വെളിച്ചണേലുട്ക്കാ.
ആഹ് പക്ഷെ നെയ്യിലെടുക്കുന്ന ആയിരിക്കും ടേസ്റ്റ് കൂടുതലല്ലേ.
ആഹ് ഈതെല്ലാം കൂടി. നെയ്ചോറിന്റെ മോളിലേക്ക് ഇതറി ഇട്ടിട്ട് അയിന്റെ മോളില് കൊറച്ച് നെയ്യും അങ്ങട്ട്. ഒഴിക്കണം ചുറ്റിന്.
ആഹ്.
അപ്പൊ റെഡ്യാവും. അവു കൊറചേരം കഴിഞ് അങ്ങനെ മൂടി വെക്കാം കൊറെ കഴിഞഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴി സമയം ആവുമ്പോ എടുത്ത് നോക്കിയാ മതി അതോരോ അതിന്റെ അടിയിൽ ഇങ്ങനെ അതിന്റെ ആ സ്മെല്ല് അങ്ങനെ തന്നെ ആ പാത്രത്തിൽ ഉണ്ടാവണം
ആ ഹാ ഹാ എന്നിട്ട് ഇത് ദമ്മിടുകൊന്നും വേണ്ടായോ
ദമ്മിടണാന്ന് ദമ്മ് ഇടാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നെയ്ച്ചോറ് സെപ്പറേറ്റ് ഉണ്ടാക്കിട്ട് ആ ബീഫ് ചിക്കൻ ആയാലും ബീഫായാലും വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ ഉണ്ടാക്കി അത് രണ്ടും കൂടി
മിക്സ് ചെയ്ത് ആ അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ദമ്മിടുന്നത് അല്ലേ
ആഹ് അത് രണ്ടും കൂടിയാണ് ദമ്മ് ഇടുന്നത് ഇപ്പ ഏറ്റവും താഴെ ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ചോറിത്തിരി ഇതാക്കിടാ അതിന്റെ മോളില് ചിക്കങ്കറി ഇടാ അതിന്റെ മുകളിൽ ഇത് ഇടാ അങ്ങനെ അതിന്റെ മുകൾക്ക് ഗാർവിശൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അടച്ച് ഇതായിട്ട് വെക്കാ അത്രേള്ളു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അത് തുറന്നുകയിഞ്ഞാ അത് നല്ല ബിരിയാണിയുടെ ആ സ്മെല്ലും കാര്യങ്ങളും പിന്നെ ഇതില് വേണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസൻസും കാര്യങ്ങളൊക്കെ ഇടാ പൈനാപ്പിൾ എസ്സൻസോ അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ലിന് വേണ്ടിട്ട്
ആഹ് ആഹ് ആ
സ്മെല്ലിന് വേണ്ടീട്ട് അതില്ലാന്ന് വെച്ച് കൊഴപ്പൊന്നുമില്ല
കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ബിരിയാണിയുടെ നല്ലൊരു നല്ലൊരു നെയ്ച്ചോറിന്റെ ടേസ്റ്റ് കിട്ടും
ഉം കിട്ടും ഞാ നിങ്ങൾ ഉണ്ടാക്കിയപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോ കിട്ടിയാർന്ന്
ആണോ ആ നെയ്യൊക്കെ തോനേം ചേർത്തോ
ഓ കുറച്ച് ചേർത്തുള്ളൂ ഇവിടെ ആർക്കും അങ്ങനെ നെയ്ച്ചോറ് അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ നമ്മള് ഉണ്ടാക്കിയപ്പ അങ്ങനെ കഴിച്ചൂന്ന് മാത്രം
ആഹ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ നെയ്ച്ചോറ് കാരണം നമ്മളടുത്ത് നമ്മളെ അടുത്തന്നൊക്കെ ഇങ്ങനെ കിട്ടും
ഞാൻ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ ഞായറാഴ്ച ഉണ്ടാക്കിര്ന്ന് ഞങ്ങളൊരു ബന്ധു മക്കൾ കൂടെ വരോന്ന് പറഞ്ഞായിര്ന്നേ
ആഹ് എന്നിട്ട് അവർ വന്ന
പക്ഷെ ഇല്ല അത്ങ്ങൾ പറയണ വാക്ക് എന്തന്നാ പ്രവർത്തിക്കുന്നത്
ആഹ്
വരാന്നൊക്കെ പറയും പക്ഷെ വരൂല എന്നിട്ട് വേറെ ദിവസം വരും ശരിയാ ഹലോ ഇപ്പ ഇത് പോയാ ഇപ്പടാ ഇവിടാ ശു ശു ഹലോ ഹലോ
ആ കേക്കുന്നോ കേൾക്കുന്നോ
ആ നിങ്ങളീ ഫോൺ വെച്ചിട്ടെ വിടെക്കെ പോണ് ആ ഫോൺ വെച്ചിട്ടെവിടെ പോണ് ആ കേക്കണണ്ടോ
കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ
കേക്ണ് ണ്ട് കേക്കുന്നുണ്ട്
ഇവിടൊന്നും കേക്കുന്നില്ലല്ലോ
ഒന്ന് കട്ട് ചെയ്തേക്ക്
ഹലോ
ഒന്നും കേക്കുന്നില്ല